എന്തൊക്കിണ്ട് വിശേഷം?
രാവിലെ തന്നെ മഴയാണ്. മഴയും ഇര്ട്ടും മടിയും പിടിച്ചിവിടിരിക്കുന്ന് എഴ്ന്നേറ്റ്.
മൂടി പുതച്ച് ഒർങ്ങലല്ലേ.
ഹ് ഹ് ഹ് മൂടി പൊതച്ച് കിടക്കണോന്നാഗ്രഹോ ഉണ്ടായിരുന്നു പക്ഷേലാണങ്കി മോക്കെ പത്ത് മണിയാവുമ്പോൾ ട്യൂഷന് പോണം.
ആഹ്
അതുകൊണ്ട് ഇന്നങ്ങനെ കെടക്കാൻ പറ്റത്തില്ല.
ആഹ് ആർക്ക് മോക്കാണോ? ഇങ്ങള് ട്യൂഷൻ എടുക്കോ?
ഇല്ല ഇല്ല ഇല്ല മോക്ക്.
മോള് എത്രയിലാ?
യു കെ ജില്.
യു കെ ജി ത്ത മോക്ക് വരെ ട്യൂഷനോ?
ആ അവളെ എനിക്ക് ഇളയാള് ഉണ്ടായോണ്ട് മാനേജെയ്യാൻ ഭയങ്കര പാടാ. ഇരിക്കത്തില്ല മൂ ഇളയാള് സമ്മതി
അതെന്തിന് രാവിലത്തെ ഇതാക്കുന്നെ വൈന്നേരൊന്നും ട്യൂഷൻ കിട്ടൂല?
വൈകുന്നേര ഈ രാ ശനി ഞായർ ദിവസങ്ങളില് രാവിലെ എടുക്കും. ബാക്കിള്ള ദിവസങ്ങളിൽ വൈകീട്ട്.
ഓ അതിന് മാത്രെല്ലാം പഠിക്കാനുണ്ടോ യു കെ ജിക്കാർക്കെല്ലാം?
ഇല്ല അവർക്ക് ഈ വേഡ്സും അങ്ങനെയുള്ളതക്കെ പിന്നെ നമ്പേഴ്സും. അങ്ങനെള്ളതൊക്കെ ഉള്ളു.
ഗവ ഏ പ്രൈവ ഇതാണോ പ്രൈവറ്റാണോ?
ആ ഗവൺമെന്റിൽ തന്നെ ആ എൽ കെ ജി, യു കെ ജി. ഇംഗ്ലീഷ് മീഡിയത്തില്.
ം ക്ഷെ ഞമ്മക്കങ്ങനെ. കെ ജി ഒന്നാം ക്ലാസിനെ കുറച്ച് കൂടി ശ്രദ്ധിക്കേണ്ട. എൽ കെ ജി എന്നും യു കെ ജി എന്നും നമ്മ ശ്രദ്ധിക്കേണ്ട ആവശ്യന്നില്ല. പക്ഷെ നമ്മ നോക്കും.
ആ പ ആഹ് ഇവിടെ എനിക്ക് പറ്റ ത്തില്ലടാ. അതന്നെ വല്ല എന്റ ട്ത്ത് ഇരിക്കത്തൂല്ല ഭയങ്കര മടിയാ.
ഉം അപ്പൊ മാസത്തേക്ക് എത്ര കൊടുക്കേണ്ടിരും.
മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത്.
അത്രേ ഉള്ളൂ ഇവിടെയെല്ലാം അഞ്ഞൂറായി. അല്ലോ, അത്ര സമയം ശനി അത്രേ സമയം എടുക്കും അപ്പോ?
രണ്ട് മണിക്കൂറ്.
അത്രേം എടുക്കോ?
ആഹ്
ഇവിടെ ഒരു മണിക്കൂർ ആയിരം ആയിരൊല്ലാ പറയുന്നേ.
ആണാ ഇവിടെക്കെ കൊറവാടാ.
ഉം അല്ല ഇവിടെ പക്ഷെ അയിനനുസരിച്ച് കുട്ടികൾക്ക് മാറ്റോണ്ട്.
അ്
ഇല്ല ഞാന് ആദ്യായിട്ടാ ഇത് ഇത്ര കുറവില്ല ഇത് പണ്ട് നമ്മ പഠിക്കുംമ്പൊഴ്ത്തൊന്നും ഒരു ഇപ്പന്നെ ഞാ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വരെ ഞാനാ എത്രയാ എനക്ക് ഞാൻ ന നാട്ടിലുണ്ടാവുമ്പോ എടുത്ത് ആഹ് കുട്ടികൾക്കൊത്തെ അപ്പൊ അവരന്നെ ഇങ്ങോട്ട് ത്രേം ആയിരം തന്നെയാ തന്നിട്ടുണ്ടായേ
ഇതിപ്പോ എൽ കെ ജി ആയിരുന്നപ്പോ ഇരുന്നൂറ്റമ്പതായിരുന്നു യു കെ ജിയിലോട്ട് വന്നപ്പോ മുന്നൂറ്റമ്പത്. ഇനി അങ്ങോട്ടേകൂടെള്ള ക്ലാസുകൾ ആവുമ്പോഴത്തേക്ക്‌ കൂടി കൂടി വരുവായിരിക്കും.
ഈടെ അങ്ങനൊന്നുല്ല എല്ലാര്ക്കും ഒരേ പശെ പശെ ൽക് ഈ ചെറിയ കുട്ടികള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടേ അതുകൊണ്ട് ചെറ്യെ കുട്ടികൾക്കാ പൈസ കൂടുതൽ. പിന്നെ മറ്റേച്ചായി ലൊര് മാസം രണ്ടായിരം എല്ലാന്ന് പക്ഷെ അതും എത്രേ ഒരു മണിക്കൂറേ ഉള്ളൂ.
ആഹ് ഇവിടെ അങ്ങനെ പിന്നെ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞോ
ഉച്ചക്കത്തെ ജോലി തിരക്കിലാടി ഇന്ന് മന്തി വെക്ക
ആണ് അയിന് ഞാനെനിക്ക് ബിരിയാണി മന്തി ആഹ് നച് നെയ്ച്ചോറ് അങ്ങനെയൊന്നും വെക്കാൻ എനിക്കറിയത്തില്ല ശ്രമിച്ചിട്ടില്ലന്ന് വേണം പറയാന്. അന്നേരം എങ്ങനവെക്കും ഈ മന്തി
ഞാനില്ലേ കുക്കർ മന്തിയാ വെക്കാ അപ്പം ആ ബസ്മതി റൈസ് അല്ലേ വാങ്ങ ഏതാ അരി വാങ്ങ ആ അരി എന്നാക്കമ്പ മന്തിക്ക് ചെറിയ അരി എടുക്കുടി അത് ബിരിയാണിക്ക് മോളെ കൈമാ റൈസെല്ലാം ബിരിയാണിക്ക് ക്ക്‌ ആഹ് എന്നിട്ട് ബസ്മതി വെള്ളയാണെങ്കിൽ നല്ലത് മഞ്ഞക്ക്‌ കൊറച്ച് വേവ് കൂടുതലാ ഞാൻ വെള്ള വെള്ളയാട്ക്ക ഇല്ലെങ്കിൽ ബിരിയാണി റൈസിന്റെ ഒന്നുണ്ട് കുറച്ച് നീളത്തില് വരുന്ന ഒരു ബിരിയാണി റൈസ് സ്ണ്ട് അല്ലെങ്കിൽ അത് വാങ്ങും അത് ആവുമ്പ കുറച്ച് പൈസ കൊറവാ പിന്ന അതാവുമ്പോ കുറേ ഇടയ്ക്കടയ്ക്ക്‌ മാസത്തില് വെക്കാ മറ്റേതാവുമ്പോ നൂറ്റി സംതിങ് ഉണ്ടല്ലോ എന്നിട്ട് എന്നാക്കും ഇ ബസ്മതി റൈസ് അപ്പം ഒരു കിലോ ആ വെക്കുന്ന വെച്ചോ അപ്പൊ പിന്നെ കുക്കറിൽ വെക്കുന്നത് പറഞ്ഞരാം എന്നിട്ട് ആ അരി ആദ്യം കാ അരമണിക്കൂർ കുതിർത്താ വെള്ളത്തിലിട്ട് വെക്കാ നല്ലോണം കഴുകിയിട്ട് ഏഹ് അത് ഞാനാക്കുന്നത് ആദ്യെന്നൊക്കെ ചിക്കൻ കൊറച്ച് വിനാഗിരിയിലിട്ട് കഴുകി എന്നിട്ട് വെള്ളം ഊറ്റാൻ വെച്ചു എന്നിട്ടന്നാക്ക അതിലേക്ക് മ ഏഹ് മേഗി ക്യൂബും മന്തി മസാലല്ലേ അത് ഞാനങ്ങ് ഉണ്ടാക്കും ഏഹ്
അതെങ്ങനെ
അത് പിന്നെ നമ്മ എന്നാക്ക ആദ്യം ഒരു ഒരു വല്യേ സ്പൂണ് നമ്മള് കറിക്കിട്ണ സ്പൂൺ ഉണ്ടാവും വലുതല്ല എന്നാലും ടേബിൾ സ്പൂൺ പറയുന്നോൽത്തെ
ആഹ് അറിയാം അറിയാം അറിയാം
ആഹ് അപ്പോ ആ സ്പൂണിൽ ആദ്യം ഒരു നാല് നാല് നാല് സ്പൂണ് ഇത് മല്ലിയില്ലേ മല്ലി
ആഹ്
മല്ലിയെടുക്കാ മുതുമ മല്ലി
ആഹ്
ഏ മല്ലി ഇല്ലെങ്കിൽ പൊടി എടുക്കാ പക്ഷെ മല്ലി ഇണ്ടെങ്കിൽ നല്ല അപ്പന്നെ പൊടിക്കുന്ന വറുത്ത് പൊടിക്കുന്ന വേറെ രുചിയല്ലേ എന്നിട്ടെന്നാ ക്ക അത് നാല് സ്പൂൺ ഇടാ അതൊരു പാൻ എടുത്തിട്ട് അത് നാല് സ്പൂൺ ഇടാ. പിന്നെ കുരുമുളക് രണ്ട് സ്പൂൺ ഇടാ ഇതെല്ലാം മുതുമന പറയുന്നേ പിന്നെ ബേ ലീഫ് ഒരു മൂന്നെണ്ണം ഇടാ പിന്നെ ചെറിയ ജീരകം രണ്ട് സ്പൂണ്.
ഉം.
പിന്നെ വലിയ ജീരകം കുറച്ചിട്ടാതി ഞങ്ങക്ക് വലിയ ജീരകം അത്ര ഇതില്ല അത്‌ എന്നാലും കുറച്ചിടും. ഏഹ് ഒരു സ്പൂൺ മണക്കാ സ്പൂൺ ഇട്ടാ മതി ഇട്ടിട്ടില്ലേ പ്രശ്നം ഇല്ല പക്ഷെ ഞാന് ഇടും എന്തായാലും. ഏഹ് പിന്നെ. ഏലക്കായി ഒരു എട്ടെണ്ണം പിന്നെ ഗ്രാമ്പു ഒരു ഒമ്പതെണ്ണം ആഹ് വടിയില്ലേ പട്ട.
ആഹ്.
അത് പിന്നെ ഒരു മൂ രണ്ടെണ്ണം ഒരു വല്ല്യതാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം പിന്നെ ഒരു പൂത്തിരി പോലത്തെ ഒന്നില്ലേ അതിൻ്റെ പേരെന്നാ എനക്കറിയില്ല അത്‌ എന്താ തക്കോല എന്തൊന്നില്ലേ?
ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി വേറൊന്നും അറിയത്തില്ല.
ആഹ് അത് ഇണ്ട് അത് ഉണ്ടെങ്കി ഇട്ടാമതി അത് ഈടെ ഞാൻ ഇപ്പ വാങ്ങിയത് ഉണ്ടായി അതൊന്ന്. പിന്നെരു സാധനല്ലേ പൊട്ടിക്കുന്നൊരു സാധനം അതാ അടക്ക പോലോത്ത ഞമ്മളൊന്നില്ലേ
ആഹ് ആഹ് ജാ ജാതിക്ക.
ആഹ് അത് അതൊരു ചെറിയ കഷ്ണം ഫുള്ള് വേണ്ട പൊട്ടിച്ചി രണ്ട് മൂന്നു ചെറിയ കഷ്ണം മതി പിന്നെ ഒരു വേര് പോലത്തോരു സാധനം ഉണ്ടല്ലോ. ആഹ് എന്റെ അടുത്ത് ഇണ്ടായിട്ടില്ല ഉള്ളത് ഇട്ടാതി ഒരു ഒരു ജാതി കളറ്
ആഹ് അനസിലായി.
ഒരു നാര് പോലത്തെ അത് ചെറിയ അത് അതൊന്ന അധികം ഇട്ടാല് ഭയങ്കര മണവും പിന്നെ തിന്നാൻ കഴിയില്ല. അത് ഇണ്ടെങ്കിൽ ഇട്ടാ മതി ഞാൻ ഇട്ടിട്ടാണ് ഇല്ല അതായിട്ട് വാങ്ങാൻ കഴിയില്ല എന്നിട്ട് ആഹ് അതന്നെ ആഹ്. പിന്നെ കറുത്ത നാരങ്ങയില്ലേ കറുത്ത നാരങ്ങ
ആഹ്.
അത് പൊട്ടിച്ചിട്ട് അയിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് പൊട്ടിച്ചിട അയില്. എന്നിട്ട് എന്നാക്ക അതൊന്ന് വറക്ക ചെറിയ ചൂടിലൊന്ന് വറക്ക എന്നിട്ട് അത് ഓഫ് ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റണം എന്ന വെച്ചാ ചൂടായത് കൊണ്ട് പിന്നെയും ഇതായ രസം ഉണ്ടാവില്ലോ കരിഞ്ഞു പോയാല്
ആഹ് ആഹ് മനസ്സിലായി.
ആഹ് എന്നിട്ട് നമ്മ പിന്നെ എന്താക്കാ മിക്സിൽ ഇട്ട് അടി ക്ക നല്ല ഏഹ് നല്ല പൊടിയായിട്ട് അരിച്ചെടുക്കാ
ആഹ് ആഹ് ആഹ്.
എന്നിട്ട് അതിലേക്ക് എന്നാക്ക കുറച്ച് മഞ്ഞപ്പൊടി ഏഹ് കുറച്ച് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സാദാ മുളക്പൊടി കുറച്ച് എരുനനുസരിച്ച് ട്ടാ മതി ഒരു കളറ് വരാനാ ഏഹ് പിന്നെ എന്താ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടി ഉണ്ടെങ്കിൽ അത് ഇടാ ഞാന് പൊടിയൊന്നും വാങ്ങാറില്ല ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അത് അരക്കുമ്പോ അതിന്റെ കൂടെ ഇട്ടിട്ട് ചിക്കൻലേ ക്കിടാ ഈ പൊടി എന്നാക്ക നമുക്ക് കുറെ കാലത്തേക്ക് ഉപയോഗിക്കാം അതാക്കി വെച്ച് എന്നാക്കാ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഈ പൊടി ഒരു രണ്ട് സ്പൂണും പിന്നെ ചിക്കൻ നമ്മ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടല്ല. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചെറുങ്ങനെ കാപ്സിക്കം മു റിച്ചിടാം ക്യാപ്സിക്കൊന്നുല്ല അപ്പൊ കുറച്ച് മല്ലിയല മുറിച്ചിടാ നല്ല കൊറച്ച് എണ്ണ ഒഴിച്ച് ഉപ്പിടണ്ട മേഗി മേഗിക്കട്ട ഇട്ടാ മതി അ ഇട്ട് നല്ലോണ്ണം കുഴച്ച അടവ ക്ക അപ്പേക്ക് വെള്ളം നമ്മ ന്നാക്കാ അപ്പ ളേക്ക് ഈ ചോറ് നമ്മ അരമണിക്കൂറായിട്ടുണ്ടാവും അപ്പം വെള്ളൊഴിച്ച് അപാട് വെള്ളത്തില് കണക്കില്ല വെള്ളൂറ്റി കോര നമ്മ ചോറ് ഊറ്റിക്കോരൂലെ
ആഹ്
ആഹ് അപ്പൊ അയ്ലേക്ക് ഏഹ് നമ്മളെ ഈ സമാ മണക്കുന്ന അത് ഇതെല്ലാം ഇട എന്നിട്ട് അരിയൂട്ട് കുറച്ചൊരു പകുതി വേവാകുമ്പോൾ അത് ഊറ്റിയെടുക്ക
ആഹ്
നമ്മ ഈ ചിക്കനെല്ലാം ഈ കുക്കറിൽ തന്നെയാട്ടോ കൊയ്ക്കുന്നെ വേറെ പാത്രൊന്നും ഇടുക്കൂല എന്നിട്ട് അപ്പ അയിന് കണക്കായ അദിൽ വരുന്ന വിധത്തിൽ പാട് എടുക്കണ്ടാ ഒരു നമുക്ക് കുക്കറിലാവൂലെ അടീലിങ്ങനെ പരത്തി വെക്കാൻ
ആഹ് ആഹ്
ആഹ് അങ്ങനെ വെച്ചിട്ടന്ന ഒള്ള് എന്തന്നക്കാ ഈ ഉറ്റിയ ചോറ് കുറച്ച് വെള്ളം ഇങ്ങനേ അക്കിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് വെക്കാ എന്നിട് ചോറ് മേലെ വരെ ആവുമല്ലോ അപ്പൊ നമക്കാ പച്ചമുളക് കുത്തി വെക്കാ
ആഹ് ആഹ് ആഹ്
പച്ചമുളക് കുത്തിട്ട് ഒരു പാത്രത്തില് നമ്മുക്ക് കരി ഇടണൊല്ലോ ഏഹ് കുക്കർ ഓൺ അക്കിയിട്ടൊന്നുല്ല കരിയിടാൻ കരി ഒന്ന് ചൂടാക്കിട്ട് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച് കുക്കർ മൂടാം ഏഹ് അതിന് ശേഷം കുക്കറ് മിഡിയം മീഡിയം തീയില് ഒറ്റ വിസില് ഒറ്റ ന്നേ വേണ്ടു ഏഹ് എന്നിട്ട് എന്താക്ക അത് അങ്ങനെ തന്നെ വെക്കാ തുറക്കാൻ പാടില്ലന്ന എന്ന് വച്ചാ ചിക്കൻ ആഹ് ചൂടിലന്നെ ആഹ് ചിക്കൻ വേവു വേവാതുക്കൊന്നുല്ല വലിയ ചിക്കൻ എടുക്കും വാണം വലിയ ചിക്കൻ ആകുമ്പോ സമയ എടുക്കും കുറച്ച് ഒരു മി ആഹ് ടൈപ്പ് ഇടത്തരം ടൈപ്പിൽ എടുത്ത മതി അതിലന്നെ ഞാനും ആദ്യം വിചാരിച് അള്ളാ ഇത് വേവതേ വീണ്ടും എടുത്ത് പൊരിക്കേണ്ടവരും അങ്ങനെല്ലാം വിചാരിച്ചിട്ടുണ്ടായി
ഇത് സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ ഇങ്ങനെ പുഴുങ്ങി വരും അല്ലേ
പുഴുങ്ങിട്ടല്ല പൊരിഞ്ഞി വരും അത്
ആണല്ലേ
ആഹ് ഇത് നല്ല ഞാനൻ ഞാൻ വെറുതെയൊണ്ടാക്കിയതാ അപ്പേഴക്കെ എന്റെ ഭർത്താവിന്നല്ല ഇതായി അപ്പൊ പിന്നെ ഞാൻ വിരിച്ച് അങ്ങനെ ആക്ക ബസ് മതി റൈസ് ലാക്കുമ്പോ നല്ലത് ഇത് ബസ്മതിയില്ലേ ഇപ്പ ഞന് സാധ ഞാൻ പറഞ്ഞില്ല ബിരിയാണി അരി എന്നന്ന്ത്തെ കുറച്ച് നിളത്തി വാങ്ങാ കിട്ടു അത് വെച്ചിട്ടാക്കാം അതും രസമുണ്ട് അപ്പൊ അത് ആദ്യം നമ്മൾ നേരത്തെ ഇപ്പൊ വേഗം ആക്കി വെക്കുന്നറിയോ കുറച്ച സമയം അയി യിൽ തന്നെ നിന്നാ നല്ല രസമായിക്കും ആഹ് വെന്തും ഇത്താകും അപ്പന്നെ ആക്കി അപ്പന്നെ തുറക്കുമ്പോ ചെലപ്പം വെന്തില്ലെങ്കി നമുക്ക് പ്രശ്നം ആവുലെ
ആഹ് ശരിയാ ശരിയ
ഇത് ഇനിക്ക് ഇത്രലെവാണ്ടു രണ്ട് മൂന്ന് കഷ്ണവും അര അരി മാണ്ട അരി കുറ ചെരിയല്ലോ വേണ്ട ഒറ്റ അടിടക്കാക്ക ഒന്നും പണിയില്ലല്ലോ മന്തി മസാല ആക്കുന്ന ആക്കി നമ്മക്ക് പിന്നേും പിന്നേും ഉപയോഗിക്കാം എന്തിനെങ്കിലും ആക്കാം ഞാന് ഈ മസാലന്നെ വെച്ചിട്ട് അൽഫ മറ്റേ ഈൽ അൽഫാം മോലെ ചിക്ക- ചിക്കൻ പിരക്കിയിട്ട് ചൂടും അതും നല്ല രസാണ് ഈ മസാലന്നെ മതി എല്ലാത്തിനും കബ്സ ആക്കാനും എന്താക്കുമ്പോ ഈ മസാല ഈ നമ്മാക്കിയ നല്ല മണായിക്കും കടയിൽ തേനും കാട്ടി ഒന്നും ഇതില്ലല്ലോ ഇത് കൊറെ കാലം നിൽക്കും.
ഉം നല്ല കാര്യം
എന്നാ വിളിക്കാടി ഒരിക്കൽ ഉണ്ടാക്കി നോക്ക്‌ കേട്ടോ
ഉം ശരിയടാ ശരി ശരി